അല്ല ബൂട്ടേനി ആഹ് പണിയൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കപ്പ
ആഹ് ഞൻതാ ഡ്രസ്സ് പൊറത്തിടാൻ പോണക്ക
ഉം ഞാന്എന്റെ പൊറത്ത് കൊറയണ്ടേ അങ്ങനെ നോക്കി ഇവിടെ എങ്ങനെ ഇരിക്കണ സിറ്റോട്ടില് തുള്ളിടുമ്പോ ആഹ് ഒന്ന് വത്തക്ക് വന്നാലേ ആഹ് വ ഇന്ന് പറയാൻ പറ്റൂല പെട്ടെന്ന് കണാണ്ട്
ഉ വെയിലിന്റെ ഇടയിൽ തന്നെ മഴയുണ്ടാ വണ്ടപ്പോ
ആഹ് ആഹ അങ്ങനത്ത ഇണ്ട് ഒരുവിതം ഉണങ്ങിത അത് കിട്ടിയാലും മതിയന്നഞാന്
മ്
പിന്നെന്തൊക്കെ ഗ്യാസൊക്കെല്ലെ പടെങ്ങക്ക്
കിട്ടാൻ നല്ല പണിയാണ്പ്പോ
ഉം ഇപ്പൊ നാല്പത്തഞ്ച് ദിവസം കയ്യണല്ലോ ബുക്ക് ചെയ്യണെങ്കിലിൽ പിന്നെ ഒരു വർഷത്തിലാണെങ്കില് നാല കുറ്റില്ലേ അങ്ങനല്ല വർഷത്തില് അങ്ങനെ വയിക്കണ്
ഇപ്പ എന്താ പുറത്ത് കൊടുക്കണ കുറ്റിക്ക് എന്തോ വില കുറവ് അങ്ങനെ എന്തൊക്കെ കാണണ
ഉം
കുറഞ്ഞിക്കണ നമ്മള് കുറച്ച്
ഉ മറ്റേ അടുപ്പുണ്ട് നേരം വെളുക്കുമ്പോ ഒക്കെ ഈ ഗ്യാസ്പ തന്നെ വെക്കും ഈ മഴവുമ്പ ചെപ്പട തീ കുടിച്ചാല് കിട്ടൂല്ലേ അപ്പൊ ഒ നിരക്കാ വിചാരിച്ചിട്ട വേറെ ഗ്യാസമ തന്നെ വെക്കയും ചെയ്യും
എന്താ വറകും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഉം വറകൊക്കെ ഉണ്ട് വറക് ഇഷ്ടം പോലെക്കെണ്ട് ഒരു മൂന്ന്
ഇഷ്ടംപലെ ഇണ്ട് പഷേ ഞങ്ങൾ കൊറച്ച് ആൾക്കാരെ ഒള്ളൂ അപ്പ പന്നെ ഗ്യാസും കരണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും
കൊണ്ട് വച്ചാൽ മതേലോ
ആഹ പിന്നെ എല്ലാരും നാത്തൂമാര് എല്ലാരും വരുമ്പോ മാത്രേ ഇങ്ങനെടള്ളൂ അട് അടുപ്പിലൊക്കെ ഇണ്ടാക്കലൊള്ളൂ
ആഹ ഇൻക്ക് പിന്നെ അടുപ്പില് വെക്കണം ചോറൊക്കെ അടുപ്പില് വെച്ചാലെ ഇൻക്ക് ഇഷ്ടൊള്ളു ഗ്യാസ്മ്മേ വെച്ചാ ഒരു തൃർപ്പതി ഒന്നുല്ല
ഇവടെങ്ങള് കരന്റ്മ്മേ വെക്കല് കരന്റ് മ്മേ വെച്ചിട്ട് പിന്നെ റൈസ് കുക്കർക്ക് അറക്കിവെക്കും
ആഹ
അങ്ങനെ ഇണ്ടാക്കല് കാര്യായിട്ട്
അടുപ്പത്ത് ചോറ് വെച്ചീന്റെ ശേഷം അയിന്റെ ശേഷം ചെലപ്പോ എന്തെലും കറിവെക്കാനൊക്കെണ്ടെങ്കിൽ മൺകുടുക്കീലുണ്ടല്ലോ ആഹ് ആഹ് പെട്ടന്ന് പെട്ടന്ന് അങ്ങനെ വെക്കും പിന്നെ ഒരുവിതം പാത്രൊക്കെ നമ്മളൊക്കെ ഈ ഗ്യാസ് വെക്കണ പാത്രങ്ങളല്ലേ
ഉം തീപ്പു
ആഹ് പുട്ച്ച് കിട്ടിയാ പിന്നെ നല്ല ഉസാറാണേ അപ്പോ പിന്നെ സാധനങ്ങൾ ഇണ്ടായാൽ വേഗം വേഗം ഇങ്ങനെ വെച് ച്ചോടുക്കാം
ആഹ് അതെ
ഉം രാവിലെ ഒന്ന്‌ മുട്ടിച്ചത പിന്ന പിന്നെ ഒന്നും അയ്മക്കൂല ട്ടാ
ആഹ് പിന്നെ ഓലെ മക്കളെട്ട് ആകുമ്പോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആ
ഇനിപ്പോ സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ മാണ്ടി വരും പൊരിക്കടി വേണംന്ന് പറഞ്ഞ്ങ്ങാണ്ട് പോയിക്ക്ണ്‌
ആഹ് ആഹ് അതെ
പുകാട ഉണ്ടാക്കണം വിചാരിച്ചിണ്ട് പുകാട പറഞ്ഞാൽ നിങ്ങളവിടൊക്കെ എന്താ പറയലാവല
ആഹ് പൂവട അയന്നെ ഇവടെം പറയല്
ഉം ഇനിപ്പ അത്ണ്ടാക്കാ വിചാരിച്ചിണ്ട്
അത് ചെലെ സമയത്ത് ഇങ്ങനെ പൊട്ടിങ്ങോണ്ടെയ്നി
ഉം ഒക്കെ ഇണ്ടാക്കാൻ മടിയന്നെ ആ ഒക്കെ ഇൻക് എല്ലം ഇണ്ടാക് ക്കാനറിയാം എല്ലേത്തുണ്ടാക്കാൻ എനിക്ക് ഇഷ്ടാണ് ആദ്യൊക്കെ ആ കൊറോണതിലൊക്കെ ഇങ്ങട്ട് കാണാം നമുക്ക് ഇങ്ങനത്തൊക്കെ ഓരോ ഇണ്ടാക്കലും അന്നൊക്ക അങ്ങനെ
ആഹ് ഫുള്ള് യൂട്യൂബ് ചാനല് അങ്ങനെ എല്ലാരും അയ്മക്ക് ഒരുങ്ങിക്കല്ലേ
ആഹ് അയിന് ഫെഷി ഇപ്പം ഇൻക്ക് ഇണ്ടാക്കാൻ എന്തൊരു മടിയ തിന്നില്ലെങ്കിലും വാണ്ടീല ഇണ്ടാക്കണ്ടേ എന്തോലും ബേക്കറി കൊടുന്നൊടുത്താൽ മതിയാവും
പൂവട ഇന്നട്ട് ഇണ്ടാക്കിയാ ശരിയാവല്ണ്ടോ ഇത് ഇങ്ങനെ ചെലത് ഇങ്ങനെ പൊട്ടിങ്ങാണ്ട് പോവലാക്കാരം പൊട്ടലാവും കാര്യായിട്ട് ആവിക്കിടുമ്പോ ആഹ് അതോണ്ട ഇത് ഞങ്ങൾ അരിപ്പൊടിയൊണ്ടാ ഇണ്ടാക്കല്
ആഹ് അരിപ്പൊടിയാകുമ്പോ ചെലപ്പോ പൊട്ടും തോന്നുണ്ട് മൈദപ്പൊടിയൊണ്ടാവുമ്പള് കൊഴപ്പല്യ ഞാന് പിന്നെ അവില് ചേർക്കും അവിലും തേങ്ങയും ശർക്കരയും കൂടിയാണ്
ആഹ് ആവി ആവിക്ക് വേവിക്കൂല്ലേ അതൊ പൊരിക്ക
ആഹ് പൊരിച്ച് എണ്ണേൽ മുക്ക് പൊരിച്ചെട്ക്കും
ഉം ആവിക്കല്ലെ ലെ ഇത് ഞങ്ങള് അരിപ്പൊടീട്ട് ഇണ്ടാക്കിട്ട് ആവിക്ക് വേവിക്കല
ഉം ആവിക്ക് ഞാൻണ്ടോ ഇണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഇണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ് ഞമ്മൾ ആദ്യം ഒന്ന് അവിലൊന്ന് വറുക്കും വറുത്തിട്ട് ഒരു നല്ലൊരു പൊരിച്ചിട്ടുണ്ടാവും അപ്പ നല്ല രസാണ് അത് അപ്പത് ക്കെ ശർക്കര ഉരുക്കിങ്ങാണ്ട് അ തേങ്ങ ഏലക്കായ് കുത്തിയിട്ട് കാണ്ട്
ആഹ് ഇവ്ടെ അവലല്ല ഇണ്ടാക്ക ഇടല് ഇവ്ടെ തേങ്ങിം ശർക്കര ഇടല്
ആഹ് ഞാന് തേങ്ങ ചർക്കര ഇടുന്നോല്ണ്ട് പക്ഷെ അവര് ഇടുമ്പോ പ്രേത്യേകടേസ്റ്റാണ് അത് നമ്മളൊന്ന് വർത്തെടുക്കുമ്പളെ
ആഹ് ചെലോർക്ക് ഇഷ്ട്ടാ ക്ഷേ ഇൻ ക്ക് അങ്ങനെ അവല് ഇഷ്ട്ടല്ല അവല് ഇട്ടാണ്ട് ഇള്ളത് ആഹ് അപ്പൊ അങ്ങനെല്ല ഇണ്ടാക്കല് ഇവട ഇങ്ങനെ അരിപ്പൊടിയിട്ട് അത് പോലെ തേങ്ങിം ശർക്കരേം ആഹ്
ആഹ് ആവി ഞാൻ ഇണ്ടാക്കി നോക്കിട്ടില്ല രാവിലെ ഇങ്ങനെ ഇഡലി ചെമ്പ്ലിട്ട് കാണ്ട് ഇടാക്കിലൊക്കെ മതി
ആഹ്
ഇപ്പ ഇങ്ങനെ പൊരിക്കണം പറഞ്ഞപ്പ ഇഞ്ഞ് ഇപ്പം ഇപ്പം ഇണ്ടാക്കിക്കെണ്ടിരും സ്കൂൾട്ട് രുമ്പോത്തിന്
ആഹ് അവലും ശർക്കരികുടെ ല്ലേ
ആഹ് അവല് ശർക്കര തേങ്ങികൂടി ന മിക്സാ ആക്കി കാണ്ട് ഞാൻ ചെല്പ്പം ശർക്കര ആഹ് ശർക്കര പ്പോ ഒരുക്കിക്കാണ്ട് അയ്ക്ക് പാരലാണ്
ആഹ് എന്നട്ട് എങ്ങനെ കുറുക്കി എടുക്കാവും
ആഹ് അന്റെ വർത്തിന്റെഷൈറ്റ് എത്താ തേങ്ങി ഇട്ട്ക്കാണ്ട് ശർക്കര ഇട്ടക്കാണ്ട് എള്ക്കിക്കാണ്ട് അങ്ങനെ കുർക്കി കൊർച് ഉറ്ക്കി വെക്കും അല്ല ചെല്പ്പാ ഈ ശർക്കരയിടെ എന്തെല്ലാണ്ട് നമ്മള് ഉരുക്കി വരുമ്പോ തന്നെ കാണാം എത്ര പോരാ സാധനങ്ങളാ അറി
ഇണ്ട്
ഇപ്പൊ കല്ലും തക്കണ്ടാല്ലോ കടിക്കുക്കെ ചെയ്യും ഇങ്ങനെ ആവു മ്പോ ന്ന അരിച്ചിട്ട് ഒക്കെ മാടിയാണ് ഇണ്ടാക്കാന് ത് ഇണ്ടായി കിട്ടിയാലോ തിന്നാ
തിന്നാ എള്പ്പാ
അതെ പോലെ നെയ്യപ്പും കുയ്യ പോന്നത്തക്കെ ഉണ്ടാക്കുട്ടാ കുട്ടിയെക്ക് വെല് ഇ മധര അങ്ങനത്തെ മധരക്കടിനോട് ഇഷ്ട്ടല്ല ഒരിക്കക്കെ ഈ മസാലക്കെ ഉണ്ടാവുലോ മസ് സ്ഥലട്ട് കണ്ടക്ക ആഹ് ആഹ് സമൂസ ബ്രെഡ് എന്താ അങ്ങേത്ത അതൊക്കെ ബ്രഡ്ഷവർമ്മ അങ്ങനെത്തൊക്കെ ഇഷ്ട്ടാണ്
ആഹ് ആഹ്
ക്ഷെ ഇങ്ങനെ മധുര ഉള്ളൊതൊന്നു ഇ ഞാ ചെലപ്പോ ക്കൊക്കെ സർക്കാരൊക്കെ ഇക്കന്റെ കടേന്ന് കൊറ്ച്ചൊക്കെ കൊണ്ട കുമ്പളെ അങ്ങനെണ്ടാക്കുമ്പോ
ആഹ് കുഴിയപ്പ കാര്യയിട്ട് ഇന്ക്ക് ഭയങ്കര ഇഷ്ട്ടാ
ആഹ് നെയ്യപ്പം കല്ത്തപ്പം
ഉം
ഒക്കെ രസാണല്ലോ കൊറ്ച്ച് കൊറ്ചീച്ച ഇണ്ടാക്കുള്ളൂ മാവ് തോന ഇണ്ടാക്കിയാലും കൊ കൊറ്
കൊറ്ച്ചാകുമ്പോ നല്ല രസാവു അന്ന് പ്രത്യേക ടേസ്റ്റും പ്രത്യേക നന്നാവലോ ഒക്കെ ആകും
ആഹ് പിറ്റേസത്തെ കാലൊക്കെ തിന്നു നല്ല രസാണ് കൊറച്ചുണ്ടാക്കുമ്പോ അപ്പ നെയ്യപ്പോ കല്ത്തപ്പക്കെ നല്ല രസ്സായ് ഇവടെ കുമ്പള്ള അങ്ങനെയൊക്കെ ഇങ്ങനെ ഇണ്ടാക്കണ്ടാണ് ഇണ്ടാക്കി കൊടുക്കും അങ്ങനെ അതേപോലെ കൂട്ടാൻ ബെക്കാ
ആഹ് ആഹ്
ഭയങ്കര ഇഷ്ട്ടാണ് വൽക്കോക്കെ കൂട്ടാന് ചേമ്പും താളും അതൊക്കെട്ട് കാണ്ട്
ആഹ് ആഹ് ഇവിടെ വെക്കും അവ്ടെ കാര്യയിട്ട് അങ്ങനെ വെക്കലില്ല ചക്കകുട്ടാന്നെ കാര്യായിട്ട് അവ്ടെ വെക്കലൊള്ളൂ ഇവിടെ ഇൻ്റെ വീട്ടില് ഇണ്ടാക്കല് അങ്ങനെ പലേ
ആഹ് നല്ല രസാണ് അത് ഇണ്ടാക്കാന് നല്ല നല്ലതും ആണല്ലോ കുട്ടേൾക്കൊക്കെ നല്ല ഇഷ്ടാണ്ചക്ക കൂട്ടാനും ഇഷ്ടണ്ട് ഇന്റെ നാതു ഇവിടെ ഇന്റെ ഇ പൊ തി തേങ്ങ അരച്ച്പാർന്ന ആ ചക്ക കൂട്ടാന് ഇഷ്ടം നമ്മള് ചീരന്തൊക്കെ ഇട്ട്ക്കാണ്ട് അരച്ചു പാരൊല്ലോ അങ്ങനെ മറ്റേത് രണ്ടും രസ്സാണ്
ആഹ് രണ്ടും രസാണ്
ആഹ് ചക്കിം മാവും ഒക്കെ ഇണ്ട് വീട്ടിക്ക് ഇള്ളതോണ്ട് ആഹ് വീട്ടില് അതൊക്കെ ഇണ്ട് അതോണ്ട് ഉം ചക്കിം മാങ്ങൊക്കെ ഇണ്ട് മാങ്ങ
എന്റെ വീട്ടില്ണ്ട് അവടെ ഇന്നെ കെട്ടിച്ചോട്ത്ത് അവിടെ ഇല്ല അവിടൊന്നും ഇല്ല കാര്യായിട്ട്
ആഹ്
അവടെ ചെറിയ ഒരു പെര അങ്ങനെ അഞ്ച് സെന്റ് സ്ഥലത്ത് ചെറിയൊരു പെര യിവോണ്ട് അവടെ കാര്യാ
ഇത് പിന്നെ തറവാട് വീടല്ലേ തറവാട് വീട് ആവുമ്പോ നമ്മള് വേറെ വീട് ഇട്ത്ത് പോവുമ്പളൊക്കെ അല്ലെ ഒന്നും ഉണ്ടാവൂലല്ലോ അപ്പക്ക വീട്ടിൽ
ഇന്റെ വീട്ടില് അങ്ങനേണ് എല്ലാതും ഇണ്ട് ചക്കയും മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവ്ടെ
തോളിയാരങ്ങണ്ട് മുറ്റത്തന്നെ നറച്ച്ണ്ട്
എന്ത് ആഹ് ആഹ് ഇണ്ട് വൽത് ആഹ് ആഹ് വല്തല്ലേ
ആഹ് നല്ല രസാണ് അത് കൈപ്പൊന്നുല്ല ഇവിടെ ഫുള്ള് ഇപ്പൊ ഒരു പത്ത് ഇരുന്നൂറ് ണ്ണം പോരണ്ട് അയ്മല്
ആഹ് ഇവ്ടെ ആഹ് ബെഡ്ഡിത ബെഡ്ഡ് തയ്യാ ചെറുത് മ്മെ ഇങ്ങനെ ബെഡ്ഡ് തയ്യാവുമ്പെ ചെറുത് മ്മെ കൊറേ ഇണ്ടാവും
ആഹ് ഇത് ഇത് ഒരു കൂരു എന്തോ കുഴിച്ചിട്ടാണ് അമ്മായിമ്മ അന്നത്തെ കാലത്തെയ അങ്ങനെ ഇണ്ടായതാണ് പക്ഷെ രേ ഹൈറ്റില്ലാത്ത മരം നമ്മക്ക് കയ്യോണ്ടൊക്കെ തൊട്ട്താക്കാ അത്രക്ക് അടി ഉം അമ്മ എല്ലാരും ഇതേപോലെ ഇങ്ങനെ ചൊയിച്ച് വരും ഒക്കെ ഈ പൊയ്ത്താല് ഒക്കെ ചൊയിച്ച് വരുന്നോൽക്കൊക്കെ ഇങ്ങനെ കൊട് ക്കും അങ്ങനെ കൊടുത്ത്താക്കും നല്ല രസാ തിന്നോല് ആഹ് ഉം കയ്പ്പ് ഉണ്ടാവും ചെലത ഒരുവെള്ളീത് തിന്നോല് മുയ്വം ഇതിന്റെ കുരു ഇത് ചോയ്ച്ച് വരാണ് കാരണം നല്ലൊരു റോസ് കളർ എന്ത് രസ് കഴിക്കാന് നല്ല
കുരു കുഴിച്ചിട്ട് ഇണ്ടായോ
കുരു ആഹ് കുരു കഴിച്ചാല് ഇട്ണ് കുരു കുഴിച്ചിട്ടാ ഇണ്ടാവും
ആഹ് അതെ
ആഹ് ഇന്റെ മക്കൾ ചെലപ്പോ ഇതിന്റെ നല്ല മൂത്ത കുരു കൊണ്ടയ്ക്കാണ്ട് എവിടേങ്കിലൊക്കെ ഇങ്ങനെ ഊതി ഇട്ണാണ ഒക്കെ ഇതേപോലെ തയ്യ് കൊറേ ഇങ്ങ്ട്ട് ഇണ്ടായ്ണ്
ഉം
അത് മുറ്റത്തന്നെ മുറ്റത്ത്ക്ക് നമ്മള് സിറ്റൗട്ട്ന്ന് എറങ്ങ്ണ ഭാഗത്തെന്നേണ് മുറ്റത്ത് അങ്ങനെ നറ
ആഹ് ചെലോലെ ഭാഗ്യം പോലേന്ന് പറഞ്ഞപോലെ ഇവിടെ അങ്ങനെ അങ്ങനെ ഉണ്ടാവൂല കുരു ഒന്നും കുഴിച്ചിട്ട് ഇണ്ടാവൂല കാര്യായിട്ട് തയ്യൊക്കെ വെച്ചാലക്കേണ് പിടിച്ച് കിട്ടൊള്ളു
ഇപ്പണ്ടാവ്ണ്ല്ല ഇപ്പൊന്നാള്പ്പൊ റംബുട്ടാൻ നല്ല റംബുട്ടാന് പറഞ്ഞ് കൊണ്ടര്ണ ആൾക്കാരെ എര്ത്ത്ന്ന് വങ്ങിക്കാണ്ട് കുഴിച്ചിട്ട
ഉം ഉം
അത്ങ്ങനെ പീക്കള് തിന്നു പോവ ഒന്ന് ഇങ്ങ്ട്ട് തൂമ്പ് വരുമ്പോത്തിന് അത് ഇങ്ങട്ട്
ആഹ് ക്കെ നല്ല ആഹ് അതേപോലെന്നെ വേപ്പിന്റെ എല വെച്ചാ എത്ര വെച്ചാലും പിടിച്ചു കിട്ടൂല
എത്രയത്ര വെച്ച്ക്ക്ണ് ഇക് അയില്ലാത പറ്റൂല യഹുട്ന്ന് കണ്ടാലും ഞാൻ വാങ്ങിക്കൊണ്ട മുഴുവ എപ്പളും കിട്ടേണ്ട മുഴുവം ഇന്ക്ക് താണ് പറിം അയിന് വലിയ ഇഷ്ട ഫുള്ളും ഇങ്ങനെ വാരിട്ണ ഇന്ക്കത് ഇലാതെ പറ്റില്ല എത്ര ഞാന് എന്താവോ ഫ്രീ
പിനെ വേറെ ടേസ്റ്റ് സ്മെല്ലും കാര്യങ്ങളൊ കണ്ട അടിപൊളിയ അതല്ലാണ്ട് പറ്റൂല്ല
ഇന്നൊ ഒരുയാല ഉണ്ടല്ലോ ര അമ്പല്ല എന്താ നീണ്ട്ട്ട് ഒന്ന് ആഹ് അത് ഞാൻ കൊറെ കൊടുക്കാൻ നോക്കി
അഹ്ണ്ട് മുറ്റത്ത് കൂടെക്കെ വെറുതെന്നെ ഇണ്ടാവും
ആഹ് ആഹ് അത് വേറെ ഒരു മുള്ള് മുള്ളുള്ളല്ലേ അതല്ല അത് ഒരു നീണ്ട്ട്ട് ഒര് എല്ലണ്ട് നമ്മള ഈ വെള്ളത്തിലോക്കെ ഇട്ടോക്യാ എന്തൊര് വസനെണ്
ഉം
അത് അതും ഞാൻ കൊറെ പിടിച്ചിട്ട് അഹോന്നും പിടിച്ചിട്ടില്ല
ആഹ് ചെലോല്ക്ക് അങ്ങനെ പിടിച്ച് കിട്ടൂല
ആഹ് അഹുസ്യ ഇല്ലാത്തൊക്കെ അങ്ങനെ ഉണ്ടായി വരും അഹുസ്യ ഇള്ളത് ഉം ന്നയിക്കോട്ടെട്ടാ ശെരി ഞാൻ വുള്ച്ച മാഴ ഒക്കെ വര്ണ് ണ്ട് ആഹ്